ഹലോ ആ പറഞ്ഞോളി കേൾക്കുന്നുണ്ട്
സുഖാണോ
ആഹ് സുഖാണ്
ഉ എന്തല്ലാ വിശേഷം എപ്പ ഫ്രീ ടൈം ആണോ
ആഹ ഫ്രീ ടൈം ആഹ
ഉ ഫ്രീ ടൈംന്ന് പറഞ്ഞിട്ട് ഒരു ടൈമ ഒന്നും എന്തായാലും ഉണ്ടാവില്ല
അഏതാന്നപ്പ തായാലും കി കിട്ടൂല ഞമ്മള് അയിനും വാണ്ടി ജോലി വണ്ടി നോക്ക്ണെങ്കി നമ്മള്
ആ അതെ കൊർച്ചൊക്കെ ഒന്ന് അതന്നെ കൊറച്ചൊക്കെ ഒന്ന് കഷ്ടപ്പെടെന്നെ വേണം ഇന്നാലെ ഇപ്പ എന്തെ ആ ഹമം എന്തെങ്കിലൊക്കെ ഒന്ന് നടക്കൊള്ളു ആ ഉം പിന്നെ എങ്ങനെ കാലാവസ്ഥക്കെ എന്താപ്പ അവ്ടെ പാട്
ഇന്നും ഇന്നലെ ഒക്കെ വെയിലെന്നെയാണ്
ഉം അതന്നെ ഇവ്ടെ ഒക്കെ അങ്ങൻ തെന്നെ ഇന്നും ഇന്നലെ ഒക്കെ നല്ല വെയിലാ ഉം മഴപ്പോ എന്താ അറീലാ ഇപ്പോ ര സായിപ്പൊ വിട്ട് നിക്ക്ന്ന് മഴക്കാലാണ്ന്ന് ഇള്ളൊര് തോന്നലൊന്നും ഇല്ല്യാ
വള്ളൊക്കെ വന്ന്
ഏ അങ്ങനെ ഇണ്ടായിനോ ഇവടെന്നാ അങ്ങനെ ഓവറ് മഴ ആയിട്ടൊന്നും വെരെ കിട്ടിയിട്ട് ഇല്ല
ഏ എ ഇവടെ രണ്ട് മൂന്നീസം മുന്നെ നല്ല മഴ ഇണ്ടെയ്ന്നു
ഇവടെ ഞങ്ങക്ക് മഴ കാണുമ്പം നല്ല മഴ കണ്ടിട്ട് ഇപ്പം കൊർച്ചായി
ഏ
അപ്പ ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കും അതെന്താ ഇപ്പൊ മഴ തീരെ ഇ ല്ല വെര്നെങ്കിൽ ജൂണും ജൂലൈക്കെ നല്ല മഴെന്റെ ടൈമല്ലേ മഴ ഇല്ല തീരെ ഇല്ല ഇന്നും ഇന്നലൊക്കെ നല്ല വെയില്
ഉം വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ട്ണ്ടൊ മയില്ലായി
ഇല്ലല്ല ഞങ്ങക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏര്യയല്ല ഷേ ഇവിടെ നല്ല മലവെള്ളം വെ വരുന്ന ഏര്യയാണ്
ഏ
ഉം കാരണം വെള്ളം വരുന്ന റഞ്ഞാല് ഞങ്ങൾക്ക് വീട്ടിലേക്ക് കയറൂലെങ്കിലും അമ്മളെ റോഡൊക്കെ നല്ല ഹൈറ്റ് ള്ള റോഡോ പക്ഷേ ഏയ് ശാലിയാറ് കഴിഞ്ഞിട്ട് അ നല്ല നിർത്താതെ ഒന്ന് രണ്ടാഴ്ചൊക്കെ അടുപ്പിച്ചൊക്കെ മഴയൊക്കെ വരുമ്പോക്കെ നല്ല വെള്ളം പൊ പൊങ്ങും വയലും തോടൊക്കെ നറ റയുമ്പോ റോട്ടുമലൊക്കെ അനൊക്കെ വരും
ആഹ്
അല്ലാണ്ട് നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുഇല്ല
മം ആ
ഉം പിന്ന മക്കള് ഒക്കെ ണ്ടോ
ഏർ മറ്റ ഇല്ല
ആ ഏ പിന്നെ എന്തല്ലാ രാത്രിക ഏ പണികളൊക്കെ കഴിഞ്ഞേക്കും
ആ രാത്രിക്കലെ പണിക്കെ കഴിഞ്ഞു
ആഹ അങ്ങനെ സെപ്പറേറ്റ് വെക്കലാണോ അല്ലെങ്കില് പകല ന്നെ വെക്കോ
അല്ല രാത്രി വേറെ ണ്ടാക്കും
ഉണ്ടാക്കൂലേ
മം നിങ്ങള് ഒന്നിച്ചു വെക്കലാ
ആ ആ ഒന്നിച്ച് വെക്കുംന്ന് പറഞ്ഞാൽ ഒന്നിച്ചന്നെ വെക്കും പക്ഷെ ഞങ്ങൾ ഇവിടെ എനിക്ക് ഇളച്ചി ഞങ്ങൾ എല്ലാരും കൂടൊണ് അപ്പൊ എന്താണ് രാത്രി രാവിലെ ഫുഡ് ഒരുമിച്ചാണ് ഉണ്ടാക്കലാണ് ചോറൊക്കെ ചായന്റെ പടക ചോർ ണ്ടാക്കും പിന്നെ വൈകുന്നേരം പിന്നെ ഞങ്ങൾക്ക് ചപ്പാത്തിയും ഒക്കെ വേണം ചപ്പാത്തി നിർബന്തോന്നും ഇല്ല ചോറ് തിന്നൂലന്നെ ള്ളു അപ്പോ അതിനൊക്കെ എന്തെങ്കിലും
ആ
വൈകുന്നേരം
വൈകുന്നേരം പണിണ്ടാവുല്ലേ മം
ഫ്രീയാണ് പിന്നെ അത് കയിച്ച് ഇങ്ങട്ട് വൈകുന്നേരം ഇങ്ങട്ട് കേറിയാല് പിന്നെ ഫുഡ്‌ന്നുല്യാ പിന്നാക കയിഞ്ഞ് നാളെ രാവിലെ നോക്കിയാൽ മതി മക്കളവെടിത്തും അങ്ങനെക്കെയിട്ട് ക്ക അങ്ങനണ്ട് പോവും
ഗ്യലക്സി ക്കെ ണ്ട്
ആ ആ ളച്ചിണ്ട് ഇളച്ചി മക്കളും ഒക്കെ ഉണ്ട് ഇവിടെ ഞങ്ങള് അങ്ങനെ വലിയ ഫാമിലിയാണ് ഇവിടെ വീട്ടില് എല്ല നമ്മെ ചുറ്റുപാഗ ഏളാപ്പ മൂത്താപ്പ അത് പോലെ ഏ മൂത്തച്ചി മൂ ത്തച്ചന് അങ്ങനെ എല്ലാരും കൂടെ വലിയൊരു നമ്മളക്കെ ഒരു തൊടുല ആ ഒരു തൊടിയിലാണ്
ഇവിടെ അഅങ്ങനെതന്നെ തന്നെ വല്യ ഫാമിലി തന്നെണ്
ആ ആ അവിടെ ഇനിക്ക് നാല് നാത്തൂന്മാരുണ്ട് രണ്ട് മൂത്തച്ചന്മാരുണ്ട് രണ്ട് ഇ.... ച്ച്ചന്മാരുണ്ട് അങ്ങനെ വല്യ ഫാമിലി ഞങ്ങള് ഓരോ മക്കളെയക്കെ ആയിട്ട് നല്ല രസമാണ് എല്ലാരും കൂടെ ഉണ്ട്പോ വരുമ്പോ കിടക്ക എല്ലാരും കൂടെന്നൊത്ത് ശപ്പല്ല ഉന്ത സാണോ ന്നോ പിന്നെ പോകുമ്പോ മ്പളാണ് അതിന്റെ ഒരടങ്ങാറ് ഇടക്കിടയിൽ എല്ലാരും ഇങ്ങനെ വരും കേട്ടോ എല്ലാരും ഇങ്ങനെ ഒത്തുചേരും അതൊക്കെ രസാണ്
ആ
ആ അല്ലെ ഇതെല്ലാം
പിന്നെ എന്തൊക്കെ
ട്ക്കെ എങ്ങനെയണ് ചോറ്ന്നാണ്
ആ ചോറെന്നെയ
കറി കായക്കലെ ഒക്കെ എന്ത
ആ ആ പിന്നെ നിങ്ങള് ടൂറൊക്കെ പോവാലു ണ്ടോ
ടുറ് പോ അങ്ങനെ അങ്ങോട്ട് പോവല ഇല്ലെങ്കിലും എന്നാലും പറ്റ കൊറവല്ല ഇടക്കൊക്കെ ഒന്ന്കറങ്ങും
പാർക്കക്കാണോ പോവണ ഇഷ്ട അതോ ദീ്യാർത്തമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ട് ട്ട് അങ്ങനെ എന്താ താല്പര്യം.
സിയാറത്ത് പോകൻ ഇഷ്ടമാണ് അതുപോലെ തന്നെ മക്കളായിട്ട് എൻജോയ്മെന്റിന് അങ്ങനെ ഫാമിലി എല്ലാരും കൊല്ലത്തിരു പോക്ക് അങ്ങനെ പോവലുണ്ട് എല്ലാരും കൂടി അതൊക്കെ രസ ന്നാണ് പിന്ന പിന്നെ മടക്കൊക്കെ ഇങ്ങനെ പോകും ഒന്ന് വയനാട് വരെങ്കിലും അല്ലെങ്കി ഊട്ടി അങ്ങനെയൊക്കെ
നിങ്ങള് ബസിനാണോ പോലെ അതോ വണ്ടിക്കൊ
ഫാമിലി മൊത്തൊണ്ടെങ്കില് ബസ്സിന് പോകും അല്ലെങ്കി മൊത്തായിട്ട് മൂന്ന് നാല് ഇന്നോവ എടുത്തിട്ട് അങ്ങനെ പോകും പക്ഷെ അത് രസ ഒണ്ടാവില്ലേട്ടോ എല്ലാരും കൂടെ ബസ്സിന് പോകുമ്പഴ ആ ഒരു ത്രില്ല് കിട്ടൂല്ല അങ്ങനെ പോവലുണ്ടക്കെ അന് അപ്പത്തെ എന്താണ് ബഡ്ജറ്റിനനുസരിച്ച് ച്ചുള്ള ഏ ട്രിപ്പ് ണ്ടാവാ അല്ലെയ് പിന്നെ ഞങ്ങളൊറ്റ ക്ക് പോവാണെന്നുണ്ടേല് അതുപോലെ ഏ കാറില് നമ്മള് അങ്ങനെ പോവും ഉം നമ്മക്കൊക്കെ എവിട്ക്കേലും ഒന്ന് പോണംന്നൊണ്ടേല് ല്ലെങ്കി പിന്നെ ഏ എടക്കൊന്ന് ബീച്ച് പോവും ബീച്ചില് പിന്നെ എടക്കെടക്കേ പോവും രണ്ട് മാസം കൂടുമ്പൊക്കെങ്ങനെ പോവലുണ്ട്
ആ
അതൊക്കെ എന്നാണ് ഒരോസം അല്ലാതെപ്പം എന്നും ഇപ്പ ഈ വീട്ടിനുള്ളില് പണി ഒടുത്ത് രസവുല്ല്യ ട്ക്കൊക്കെ അങ്ങനെ പോകണം അതെ പിന്നെ നമുക്കെന്നെ ദേഷ്യം പിടിക്കും
ആ പിന്നെപ്പ യാ യാത്രകളൊക്കെ ഫ്രീ ആയ്ക്കും - ലല്ലല്ലേ ബസ്സ്
ആ അതന്നെ അപ്പൊ ഇന്നലെ മുതലതിന്ന്പ്പൊത് അയിനിപ്പൊ കെഎസാർടിസി ഫ്രീയാണണ്ട് കാര്യല്ല പോകാൻ സ്ഥലം വേണ്ടേ ബസ്സില്
അതാ പിന്നൊള്ളെ
ക്ക് ഇവിടന്ന് ന്റെ വീട്ടിലേക്ക് പോവാന് കെ എസ് ആർ ടി സി ഇല്ല്യ അതുകൊണ്ട് പിന്നെ ആ അത് നടക്കൂല ഏ പിന്നേ നാത്തുമാരോടൊക്കെ ആയാലും അങ്ങനെ പോവാൻ മ്മ് ബസ്സില് പോവണ്ട സ്ഥലങ്ങള് കെസാർടിസിക്കൊക്കെ പോവണ്ട സ്ഥലങ്ങള് കൊറവാണ് പിന്നെ എവിടേക്കെ ങ്കിലൊക്കെ ദൂരൊക്കെ പോകുമ്പോ ആ ഒരാൾ എന്തെങ്കിലും ഒരാൾത് കൊറഞ്ഞ് കിട്ടും ആ മക്കക്കും ഏ അത് വ്യാപക്ക് മാത്രം എട് ത്താ മതീലാ നമ്മൾതാണ്ട് പറഞ്ഞ് അതന്നെ ഒരാൾതെ കൊറഞ്ഞ് കിട്ടിയ അത്ര ആയില്ലേ ചാ പൈസ അവിടെ കിട്ടോ ലോങ്ങ് ഒക്കെ പോണവർക്കൊക്കെ സു ഖാലേ
ലോങ്ങ് പോണോർക്കൊക്കെ സുഖാണ്
അങ്ങനക്കെ പോണ ആൾക്കാരുണ്ടാവുല്ലോ രാവിലെ ബസ്സിന് എത്രപേർ ആൾക്കാരൊണ്ട് അങ്ങന നമ്മളെ മാര്യോന്നും ആരും പൊട്ടപ്പണിയൊന്നും ചെയ് വീലാ അതിന്റെ ആൾക്കാര് പലർച്ചേ ബസിന് പോയിട്ട് അങ്ങനെ പോണ ആൾക്കാര്
പിന്നെ മറ്റ കയറാനും നോക്കണ്ടേലൂല തെരക്കൊണ്ട്
ആഹ അതുവാണ് അങ്ങനെയുണ്ടാവെ ഇനിപ്പോ പെണ്ണുങ്ങൾ ഇഞ്ഞിപ്പോ അ ഫ്രീ ആയനെകൊണ്ട് ആണുങ്ങൾക്കൊന്നും ഇഞ്ഞി കേറാനും സ്ഥലണ്ടാവുല്ല
ആഹ ഈ ദൂരെ യാത്രക്കെ പോകുമ്പോ നമ്മുക്ക് ആഹ വേറെളോല്ലെ ട്ടാവുമ്പോ പിന്നെ മക്ക് ക്കൊരു ബുദ്ധിമുട്ടലേ
ആഹ അതെ ആ ഇണ്ടാവും ചെയ്യുല നമ്മളൊറ്റക്ക് കേയറാനും കഴിയൂ ഇല്ല
ആ അങ്ങനെണ്
ചാരിക്കും സാധാ ലൈൻ ബസ് വിളിച്ച് പോണ നല്ലേ
ആഹ
എന്തായാലും ഏ ഉപകാര ണ്ടാവും ട്ടോ ഉപകാരം ഇണ്ടാവൂലന്നൊന്നും ഏ പറയാനൊന്നും പറ്റില്ല ആ
ഇപ്പൊ
അങ്ങനെയൊക്കെ എന്തായാലും മോശ
മുന്നോട്ട് പോണെങ്കിൽ നല്ല ചെലവുണ്ടാവും ഓല്ക്ക് ഇതൊക്കെ കൊറേ മുന്നോട്ട് ഇങ്ങട് നടത്തിപ്പിന്
ഇതില ഒരു വികസനം കൊണ്ടുവരാൻ കഴിയോ അതൊക്കെ ഓര് ചെയ്തോണ്ട് നിക്കും അങ്ങനെ വെര
ആ അര്പ്പൊ പ പത്ത് കൊല്ലപ്പോ മറ്റോര് ഭരിച്ചി
അതെ അപ്പൊ അവർക്ക് ഇനിയിപ്പോ അതിലെന്തൊക്കാണോ പോരായ്മ ഉള്ളത് അവര് കണ്ടത്ത ത്തി കൊണ്ടുവരും ക്ഷെ നല്ല രീതിക്ക്ല്ലതും വർക്ക്ഔട്ട് ആളുകുണെങ്കിൽ കുഴപ്പമില്ല
കാന് ഹ് പിന്നെ എല്ലാ അത് മേണ്ടറ ഒരാൾെന്നെ ഭരിച്ചിട്ട് എടുക്കാ
ദില്ലല്ലോ അതന്നെ ആരതാണ് ഇത് ജനങ്ങൾക്ക് കാര്യം ണ്ടാവണത് എന്താണോ
ആ അവർക്ക് വേണ്ടി ചെയ്യമ്മള്ള് ഉ
ആഹ അതന്നെ എന്തായാലും നല്ല രീതിൽ ആവട്ടെ എല്ലാർക്കും ജനങ്ങൾക്കായാലും ബാക്കിയുള്ളോർക്കായാലും ഉപകാരള്ള ഭരണം ആവട്ടെ ആരതായാലും ഞമ്മക്ക് പ്പോ പ്രത്യേകിച്ചൊന്നുല്ല ആനുകൂല്യങ്ങള് പ്പോ ഈ സ്കൂളത്തെ കു കുട്ടികൾക്ക് അതുപോലെ അങ്ങനത്തെ തൊക്കെ ഉണ്ടാവുമല്ലോ ആ ഓരിക്കൊക്കെ ഉ നല്ലോണം ഇത് വരാണ്ട് ഇ സ്കോളർഷിപ്പ ഉപ്പുകള് അങ്ങനത്തെൊക്കെ ഒരുപാട്ടുത്ത് ഒഴിവാക്കല് അതൊക്കെ നടന്ന അതൊക്കെതിരി കുച്ച കൊണ്ടുവരാം കാരണം അതൊക്കെ മക്കൾക്ക് പറഞ്ഞാല് ആവശ്യമുള്ള സംഭവങ്ങളെല്ലാം
ആഹ
തിരിച്ച ഇങ്ങനെ കൊണ്ടുന്ന പഠനകാര്യത്തിൽ പഠ പഠനത്തിന്റെ അമ്മ ഇതുണ്ടാവുമല്ലോ അതിന്റെ ആ മൊത്തം സിലബസ് തന്നെ മാറ്റണം എന്നാൽ തന്നെ റെഡി ആവും ഇത് മക്കൾക്ക് കാർട്ടവും കാണാൻ മാരി അങ്ങനെ ഇത് ഓരോ പാട ഒരു ഗ്ലാസ് എടുുക പിന്നെ ഒരു കാർട്ടൂൺ മാതിരിക്കെ ഇറക്കിക്കാണുണ്ടെങ്കിൽ മക്കളൊക്കെ സിംമ്പിള ആയിട്ട് എല്ലാ മക്കൾക്കും ബുദ്ധിമുന്തൊക്കെ ഉണ്ടായിക്കോളും എന്നും ഇപ്പ ഇങ്ങനെ പുസ്തകത്തിലേക്ക് നോക്കി പുസ്തകപ്പഴായിട്ട് ഇരിക്കാനന്ന ഇപ്പോ ഒരു മക്കള ഇപ്പം കി കിട്ടല അപ്പത്തെ സാധ്യത പോലെ ഒന്നല്ല അപ്പൊ മക്കളൊന്നും ഇങ്ങനെ ഏറ്റ എന്ത് ചെയ്യ ഉ
അത്രല്ലല്ലോ ഫോണിൽ കൂടെ ഇതോത്തും കുട്ടികൾക്ക് സൗകര്യം കൂടുതലാണല്ലോ പണ്ടത്തെ പോലെയല്ലല്ലോ
ആഹ ആ അതെ അല്ലാ
ഞമ്മൾ എറഞ്ഞ ബുക്ക് വായിച്ചെങ്കിലും പത്രം വായിച്ചെങ്കിൽ തന്നെ മാത്രം കിട്ടുള്ളൂ ഇപ്പ എല്ലാത്തിലുംഞെ കുറ്റിയക്കെ മുദൊക്കെ ഉള്ളതുകൊണ്ട് എവിടെയും നോക്കി പഠിക്കുക എപ്പോ വേണമെങ്കിലും
ആ അതെ അങ്ങനെ അതന്നെ കാരണം ഉം നാ ക്കെ പിന്നെ വിളിക്കേട്ടോ
ആഹ ആയിക്കോട്ടെ ഓക്കെ